ന്തൊക്കെണ്ട് വിശേഷ് പെങ്ങള്
എന്താ സുഖാണ് ങ്ങനെ പോണു.
ഉം എങ്ങനെണ്ട് ഇന്നത്തെ കാല സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല.
ആഹ് കാലാവസ്ഥ എന്താ ഒരു സുഖഓല്ല. കാലാവസ്ഥ മൂടി കെട്ടി
ആഹ്
ഉം മഴ പെയ്യും ഒന്ന് പോകും വീണ്ടും പെയ്യും വീണ്ടും പോവും അങ്ങനെ നിക്ക്ണ്ട്
എലേ മുന്നറിയിപ്പ് സൈറം മുഴങ്ങേൻല്ലോ അനക് ആ ഒര് എല്ലാരെ ഫോണ് ക്കും ങ്ങനെവന്നീനു. ഇരുവത് നാല് മണിക്കൂറ് നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടാവൂന്ന ർഞ്ഞ്
ആ ഞാൻ ഇപ്പൊ രണ്ട് ദിവസം മുന്നേ കണ്ടു തോന്ന്ണ് കേരളത്തിൽ ശക്തമായ മഴക്ക് സാധ്യ
ആ ഇന്നിപ്പോ വന്നേ ഒരു മൂന്ന് മണി ആ ടൈമിലൊക്കെ
ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെക്കാരം സൈറം മുഴങ്ങിട്ടും മുഴങ്ങാതൊക്കെ
ഫോണിന് ഒരു സൗ നോക്കിയതാണ് അപ്പൊ നോക്കുമ്പോ അതാണ് ഒരു അറിയിപ്പ് ഇങ്ങനെ വര്ണ് ണ്ട്
ആ ആ ഫോണിലങ്ങനെ വരൂല്ലേ
ആ അങ്ങനെ വന്ന് ഇന്റെ ഫോൺക്ക് വന്നി ട്ടില്ല ഭർത്താവിന്റെ ഫോൺക്കും മോന്റെ ഫോണ്കൊക്കെ വന്നിട്ടൂള്ളൂ ഞാന് മ് അപ്പൊഇവിടെണ്ടേനി ഫോൺ അപ്പൊ ഞാനത് നോക്കിയതാണ് എന്താ പ്പത അപ്പൊ ഇതാ സംഭവം ഒരു പ്രത്യേകെ ആ പ്രത്യേക സൗണ്ട് ങ്ങനെ വന്നപ്പോ എന്താണ്ന്നുകരുതി ആ അപ്പൊ ഇതാണ് ഇന്നലെ തൊടങ്ങിയതാണ് ഇവിടെ മഴ
ഇവിടെ ഇന്ന് പെയ്യൊക്കെ ചെയ്തീന്നു പക്ഷേ കൊറേ നിക്കും പിന്നിം പെയ്യും ങ്ങനെ ഇവിടെക്കെ
ആ ഇന്നുംണ്ട് ഇപ്പോളൊക്കെ മയന്നേണ്
ആ ഇന്ന്പ്പോ സ്കൂളുകൾക്കൊക്കെ ഇങ്ങനെ തൊടങ്ങും
ആ അവരിന്ന് ഉം ഇന്നല്ലേ ഇന്നലെ കാസർഗോഡ് ജില്ലയിയില വിടെക്കെ അവധി ഇണ്ടാര്ന്ന് ല്ലേ
ആ ആ
ഞാപ്പ ന്ന്പ്പ ക്ലാസ് ക്ലാസ്സിലേക്ക് എന്താ കളറും എന്താ ഈ തുണ്ടല്ലോ എന്താ പറയാ സ്ക്വയർ ബുക്കും വര അ നാല് വരെല്ല കോ കോപ്പി ഒക്കെ കൊണ്ടരാൻ പറഞ്ഞിട്ട് എന്ക്കറിയില്ലേര്ന്ന് ഇപ്പ അതൊന്നും വേണ്ടി വരോന്ന്ള്ളത് ഖുറാൻ പഠിക്കാനാ പോണത് അപ്പൊഴാണ് ഇപ്രാശ്യ തെര അതാണ് ലെവൽ വണ്ണാണ് നമ്മള് എൽ കെ ജിനെ പോലെ
ആഹ് ആഹ്.
പണ്ടന്ന് അന്ന് ഒരു വിട്ട്ക്കണ് തിങ്കളാഴ്ച ഇനി കൊടുത്തു വിടണം. അപ്പം ഞാന് പോ എന്താ അങ്ങാടീല് പോയിങ്ങാണ്ട് വാങ്ങിക്കണം എന്നൊക്കെ കരുതീന്. പക്ഷേ ഈ മഴേം കൊണ്ട് എങ്ങനെയാ പോവാ?
ആഹ് അ
മ്ം നിങ്ങള ഭർത്താവിന കൂടെ കൊണ്ട‌രാൻ പറഞ്ഞിട്ടൊണ്ട്. പൊറത്ത് എറങ്ങാൻ പറ്റുണില്ല.
ആ കാണുമ്പ തന്നെ നമ്മക്കൊര് സുഖണ്ട് ശരീര
ആഹ് കടക്ക്ക കടക്കാ ഇങ്ങനെ തോന്നി ച്ചാർന്നിങ്ങനെ പൊതച്ച് മൂടി കെടന്നൊറങ്ങാൻ തോന്നാണ്. അപ്പല്ലേ മ്ം അതാണ് പണീന്നും എടുക്കാൻ നേരല്ല രാവിലെ ഒന്നും ഒ റ്റം മുൻ ഭാഗോന്നു അടിച്ച് വാരീറ്റേ ഇല്ല. മഴ ഒണ്ട് ഒന്നിനും ക മ്ം മ്ം പിന്നെ ഞമ്മള് മ്ം മ്ം പിന്നെ ഞമ്മള് എറങ്ങി നടക്കുമ്പൊഴും ശ്രദ്ധിക്കണം. വഴുതില് ന്താകോന്ന് അറിയില്ല. സ്ലിപ്പായിനടക്കുമ്പോ പോവില്ലേ?
ഇവടെ കുട്ടികള കൂടലാ.
ആ ഈപ്പോഴ്ന്ന തന്നെയാണേ പേടി‌യാണ് സത്യം പറഞ്ഞാല്.
ആഹ് എന്തോ ഒന്ന് കാൽ അല്ലാതെ കചൂണം
പിന്നെ എന്തൊക്കെയാ ചായക്കെ കുടിച്ചാ
ആഹ് ചായുടിക്കെ കഴിഞ്ഞ്
ഉം ന്ന് എന്തേനു ചായക്ക്
എന്ന് പൂള ചിപ്സ്
ആഹ്
ആഹ് അവ്ടെ
കേക്ക്ന്നാ ചെറിയ കേക്കുകളില്ലേ
ആഹ് ആഹ്
അതെ കപ്പ് കേക്ക് അല്ല സാധാ കേക്ക് മാരി ആ വെട്ട് കേക്ക് പോലെ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനത്തെ ആഹ്
അത് കൊട്ന്ന ആഹ് ചൂട് ചായയും അതാണ് അതു നല്ല ടേസ്റ്റിണ് ചൂടുള്ള ചായയും ഇല്ലേ
ചൂടത്തൊന്നും ചായെന്നെ വാണ്ടീര്ന്ന്ല അന്ന് ചായ കാണ് മ്പ ഈറെ ഗെയ്മ്
ഉം അത്രന്നെ ഉം ഇപ്പത് വേണം ചൂട് പോയ്‌ എയാലും പ്രശ്നം മഴ കൂടിയാലും പ്രശ്നം ആകെ പ്രശ്നങ്ങളാ
ഉം കുട്യക്ക് യൂണിഫോമ ഒക്കെ എടു ച്ചാ
ആ യൂണിഫോമോര് അട അളവിന്റ തിയ്യതിയാണ് ഞമ്മളെ പൈസടുത്തെ മെടിയും ടീഷർട്ടുമാണ്
ആ ആ റെഡിമെയ്ഡ്
ആ ആ അപ്പൊ അത് ഒരു എൻ ശരിയാണ് അതിനുള്ള പൈസ കൊടുത്താ മതി ഓലെ മൂന്ന് ജോടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാന് അങ്ങനെ മൂന്ന് ജോടി വാങ്ങിച്ചിന്ന് അപ്പൊ അതന്നെ എന്തായും ഒന്ന് ഡാമേജ് ഉണ്ടായിന്നആ കുപ്പായം അപ്പൊ അത് ഞാന കൊടുത്തിനെ അപ്പൊ അതിന്റെ മി അധികാം ഞാന് ഉപയോഗിചില്ല കുപ്പായം ഉപയോഗിയ്ക്കാതിപ്പോ ഇപ്പോ മിഡി ഉപയോഗിക്കണ്ടിങ്ങിട്ട് ഞാന് ത അടെ കൊടുത്തിന്നു അതുകൊണ്ട് ഇപ്രാവശ്യം അത് മാറ്റിട്ട അപ്പൊ ഇപ്രാവശ്യ പോമ വന്നേറ്റില്ല ഇനിപ്പോ ഒരു കൊല്ലം കൂടി അവിടെ ഒള്ളത് ഊ
യോഗ പഠപ്പിക്കാനും സാധനങ്ങളു വാങ്ങാനും
ഉം മ്മ് എന്താ പഠിക്കണ ആ ടെസ് പുസ്തകത്തിന് തന്നെ രണ്ടായി രണ്ടായിരത്തി അറുന്നൂറോ
ആ നല്ല പൈസ്
ഉണ്ട് പടി ബുക്കിനാ നാല്ല ക്യാശ് വരുന്നത്
പണ്ടൊക്കെ ഗവൺമെന്റ് സ്കൂലണ്ടാവൂള്
ആ അതല്ല മറ്റേ കുട് കുട്ടികളെ പഴയ ബുക്കൊക്കെ വാങ്ങിയിട്ട് കീറിയതെ ഉണ്ടാവും എന്നാലേ നമ്മളത് വാങ്ങിനടുതല്ലേ ഉപയോഗിച്ചീന്ന് ആ എഴ്താല്ലോ ബുക്കോ ഏയ്‌താനുള്ള ബുക്ക് ആ
ഉം എഴുതാള്ള ബുക്ക് എഴുതിയ പേജൊക്കെ കീറിയിട്ട് അല്ലെ നോട്ട് ബു പിന്നെ എഴുതിയ പേജക്കെ കീറി
അതന്നെ പറഞ്ഞ ആ ഏതിയതൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് വല്ല പാ വിക്കണ ആൾക്കാറ്ക്ക്‌ കൊടുക്കും മറ്റേത് നമ്മള് പ്രസ്സ് പോയിങ്ങാണ്ട് റെഡി ആക്കിങ്ങാണ്ട് അങ്ങനെക്കെ കഴിച്ചണ് ഉം പിന്നെ രണ്ട് റുപ്യേന്റെ പേന കെല്ലേന്നോ കാര്യാട്ട് ഏന്ന് ഏ ആ അതല്ല ഇത് രണ്ട് റുപ്പ്യനൊക്കെ കൊടുത്ത ഓര് നമുക്ക് എറിയും അഞ്ചു റുപ്പ്യേന്റെ നോട്ട് ബുക്ക് അല്ലെ നോട്ട്
ആഹ് ചെറിയ നോട്ടിനൊക്കെ അഞ്ചു കിട്ടിയത് ഇപ്പള ഒന്നും കിട്ടൂല നമക്ക്
ഇപ്പോളൊന്നും കിട്ടൂല്ലാ അതാ പറഞ്ഞേ അന്നത്തെ അന്ന് ഇപ്പോ യൂണിഫോം ഇല്ലാത്തോല് എണീറ്റ് നിക്കാന്നൊക്കാ സ്കൂളിന്നൊക്ക പറയൂ പക്ഷെ നമ്മള് മടിയാണ് കുട്ടികളുടെ എടേല് ഇല്ലെങ്കിലും മുണ്ടാതെ നിക്കുവല്ലോ
ഇപ്പ പിന്നെ യൂണിഫോം അങ്ങ് കൊടു ക്ലിയറായിടൊന്നും പറഞ്ഞിട്ടൊന്നില്ല ഇതുവരെയന്നും
ആ തിങ്കളാഴ്ച മുതല് വരു ട്ട എന്താ ഇത് ഓരോ ദിവസം ഇന്ന പുസ്തകം ആണ് മാഡം പറഞ്ഞടുക്കണല്ലേ അപ്പൊ അതിനനുസരിച്ച് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്
ആ എന്താ കുട്ടികേക്ക്‌ കൊറേണ്ട് ചെറിയ പൈതങ്ങക്ക്‌ തന്നെ എത്രങ്ങാനം ബു ക്ക ഈ തോണ്ടായിറ്റ് പോണ്ടായിറ്റോ ആ നല്ല ഇടങ്ങാറാ പാവം തോന്നാ ഇട്ടിട്ട് തട്ടി തടഞ്ഞ അങ്ങനെ പോകാന
കളിക്കണ പ്രായം മൂന്ന് മൂന്നര നാലക്കെ എൻ അത് ശരിയാ ആ ഞമ്മളും പഠിപ്പിച്ചു അതാണ് നമ്മള് ഓരോ കാലത്തിനനുസരിച്ച് ഞ അങ്ങോട്ട് മാറ് വേണേ
ഉം നമ്മള് അഞ്ചു ആറൊക്കെ വയസ്സില് പോയിരുന്നത് ഇന്നപ്പോ അഞ്ചു ആറും ആവുമ്പത്തിനും കുട്ടിയൊക്ക് വിവരം വെച്ച ചൊരങ്ങ്
ആ അഞ്ച് ആറൊന്നും ആവണ്ട ഇപ്പത്തെ കുട്ടിയക്ക്
ഉം
ചെറുപ്പം രണ്ടും മൂന്നും വയസ്സാാവുമ്പോത്തിന് എല്ലാതും അറിയാലോ അവർക്ക്
ഉം കുട്ടിയക്ക് അയിന് ഫോണാ കിട്ടിയ ഓലെല്ലാം പടിച്ചു തന്നെ നമ്മള് പറഞ്ഞ കൊടുക്കണ്ട അവസ്യോ ഒന്നുല്ല ഉം
എനിക്കറിയാത്തും കൂടി മോള് പറഞ്ഞരും
എന്റ കുട്ടിയങ്ങനേണ് ഫോണില് കാണും ഉമ്മിച്ചിയെ ഇതാ ഇതാണെ മ്മച്ചിയെ താണെയ്‌ എന്നട്ടങ്ങൻത്തെ വാങ്ങണ്ട്യരും വാങ്ങിട്ടില്ലെങ്കി അയിന് യു
ആ അതൊക്കെ തന്നെയാണിവിടെ ആ പ്രശ്നങ്ങള്ണ്ട് ഓരോ സാധനം കാണും ഇന്നട്ട് അത് വാണം പറ്ഞ യ്ന് കരയും അത് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ച് പിന്നെ അത് വേണ്ട പിന്നെ അട്ത്ത സാധനം എല്ലായിടത്തും അങ്ങൻത്തന്നെല്ലേ
അമേരിക്ക അവരുടെ ചാനലുകൾക്കൊക്കെ ഈ ഓരോ പ്പ സാനങ്ങൾ വണ്ടിന്റയിൽ വെച്ച് പൊട്ടിച്ച് അങ്ങനൊക്കെ ഓരോ വീഡിയോസ് ഇണ്ടാവുലെ ഇംഗ്ലീഷാരത് അതൊക്കെ ഇരുന്ന് കാണും എന്നട്ട് അതേമായ്രി കാട്ട മേ ശന്റടീല് മേശന്റെ കാല് പൊക്ക അയ്ന്റെ അടീൽ വെ ച്ച് അമർത്ത പൊട്ടിച്ചാ അത്‌ സാനം കാട്ടേക്കാരെ ഉം ബലൂണ് വീർപ്പിച്ചപ്പവർക്ക് അൽമാറ ർക്ക അയ്ന്റെ എടേലിത്ട്ട്പൊട് ച്ച് അങ്ങനെയൊക്കെ കാട്ടും ഉം നമ്മള് കാട്ടാ ട്ടാൻ കുടിക്കില്ലെങ്കി അടി ടു വേറെ
അതങ്ങനെ ഇണ്ടാവും ഞമ്മളോലെ പിന്നാലെ വാണം
ഉം ഓലെ ദുൽമിന് ഞമ്മള് നിക്കണം
ഉം
ഉം അല്ലെങ്കി അന്ന് ചോറ് വാണ്ട അങ്ങനൊക്കെ ഒര് വാശിയാ ഇന്നിപ്പോ ഫോൺ കൊടുക്കായിട്ട് കൊറേ ക്കെരഞ്ഞ്
ആ ആ
സ്കൂൾല്ലെങ്കി അതൊക്കെണ് എടങ്ങേറ്.
ആഹ്
സ്കൂൾണ്ടെങ്കി കുട്ടികൾ നല്ല കുട്ടികളായിട്ടോരിക്ക് എന്ത് നല്ല കുട്ടികളായിട്ടാണ് ചോറ് ഒറ്റക്ക് വാരി തിന്ന. അങ്ങനെതാവും ഇവിടേം വന്നാവൂ ക്ക് ഫോണ് വേണം വാരിത്തിന്നൂല അങ്ങനെയൊക്കെ നല്ല വാശി.
വാരി കൊടുക്കണം ഫോണ് വേണം ചോറ്ന്നാന്
ഉം
അങ്ങനൊക്കെയാണ് എന്താ ചെയ്യാ. ഞമ്മളിപ്പോ അങ്ങനാട് മാറി. പോവുവാണ് പിന്നെ
ഉം താഴെ വേറെയും കുട്ടികള് ഉണ്ടെങ്കി നമ്മക്ക് എത്തണ്ടേ ഒരേപോലെ
അതാണ് ഒരാളെ മാത്രം ഉം അതാണ് ഇപ്പൊ വലുത് ചെറുത് ന്നൊന്നുല്ല എല്ലാരും കണക്കാ.
ഉം
ഉം ഉം പിന്നെ എന്തൊക്കെയ ആ ഇങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല ഉച്ചയ്ക്ക് എന്തേരുന്നു?
ഉച്ചക്കിന്ന് ഇന്നൽത്തെ കറി ഇണ്ടായിരുന്നു രസം
ഉം ഉം ഉം
തന്നെ അതെന്നാ പൊരിച്ച പോലെ ക്കി നല്ലോണം ആ ചട്ടിയിലിട്ട്
ആ ആ നേരീച്ചെടുത്തു ഉം അത് നല്ല അങ്ങനെ നല്ല നെരു ഇനി വരുമ്പോ
ആഹ് എന്നിട്ട് കറിവേപ്പ് ചെയ്ത് അങ്ങട്ടിട്ടു
ഉം ഉം
ആ അങ്ങനെ മതിയല്ലോ എന്തെങ്കിലൊക്കെ കഴിക്കണന്നല്ലാ ണ്ട്
ഉം പിന്നെ ചമ്മന്തി അര ച്ച് ഉം നല്ല പുളിയും പച്ചമുളകും വെ ചെറിയ ഉള്ളി ഇട്ടിട്ടെ വെറുതെ കുത്തി
ആഹ് ആ അത് രസാ ചീനാപ്പറങ്കി ആവണം ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഉം ഇവടെണ്ട്.
ആഹ് അതടിപൊളിക്കെല്ലാ ഇഷ്ടാ ഞാൻ എനിക്ക് പള്ളിയിലാണ് സമയത്ത്ണ്ടായി കൊറെ മുളക് അരച്ച് ചമ്മന്തി അരച്ച് ചെറപ്പിച്ച് ചെറപ്പിച്ച് ചെറപ്പിച്ച് പണ്ട് മൂക്കൊക്കെ എരിച്ചില് തുടങ്ങെയി അമ്മ ഇങ്ങ്ട് കാണുമ്പോ ഒരു ആക്രാന്തേരുന്നുമക്ക് വെറുതെ തോണ്ടിക്കൊണ്ട്ന്നേർന്ന് തിന്നാ ചർദ്ദിച്ച് ഒരു വിധായി ചങ്കൊക്കെ പൊ ട്ടി തോന്ന് ണേ പിന്നെ എൻക്ക് ചോറ് കഴിക്കുമ്പോഴൊന്നും വെയ് ച്ചിമര ഒന്നും അറക്കാൻ വയ്യ
ഉം ശരി ട്ടാ
ആഹ് ആയിക്കോട്ടെ